ആ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
പറഞ്ഞോ ഇനി എന്തൊക്കെയാണ് ചോറൊക്കെ ആയോ നല്ല വിശേഷോ
രാവിലെ എല്ലാരും ജോലിക്ക് പോയിന്നാ പറഞ്ഞേ
ആ ആ
രാവിലെ മഴയുണ്ടോ അവിടെ
ഇല്ലല്ല നല്ല വെയിലാ
ഇവിടെ നല്ല മഴക്കാർ വെച്ച വരുന്നു
ആണില്ലേ നല്ല വെയിലാ ആയോണ്ട് അലക്കിയോ വേഗം മിഷീനൽ ഇട്ട് ഞാൻ വേഗം ചിക്കിയതാണേ
ആണല്ലേ കഴിച്ചു രാവിലത്തെ ഭക്ഷ്നോ കഴിച്ചോ
ഓ അതൊക്കെ കഴിഞ്ഞ് മക്കളെ പറഞ്ഞയച്ചെല്ലാം കൂടിയോ ഉം അതോ ആ കൂട്ടത്തിൽ നമ്മള് ഭക്ഷണം ചായൊക്കെ കുടിച്ച് പിന്നെ ഇനി ചോറ് വെക്കാണ്ട്
പിള്ളാരക്ക് എത്ര കുട ആ ആ ആ അ
ഓലി മൂത്താൾ പ്ലസ് ടു വിനാണ് പിന്നെ ചെറിയ ആള് ഉം ചെറിയ ആള് ആറാം ക്ലാസ്സിലാണ്
ആ അത അതെ അതെഓക്കെ ഞാൻ ച ഞാനൊരിക്ക ആരും ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നേ എടാ അതായത് എനിക്ക് എനിക്കൊരു ഡ്രസ്സ് തയ്പ്പിക്കണം
ആ
അപ്പം ഒരു ഗൗൺ മോഡല് ഡ്രസ്സാണ് തയ്പ്പിക്കേണ്ടത് അപ്പം ഞങ്ങളുടെ ഇവിടെ നോക്കുമ്പേത്തീനും തയ്ക്കുന്ന ആൾക്കാർ തീരെ കുറവാ നീ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുൻപ് സ്റ്റാറ്റസ് ഇട്ടില്ലായിരുന്നോ ഒരു ബ്ലൂ കളർ ഗൗണിന്റെ
ആഹ! ആഹ!
ആ അതെവിടാ സ്റ്റിറ്റ് ചെയയിച്ചത്?
അത് നമ്മള ഇവിടെ അടുത്തു തന്നെ ആ പിന്നെ ആഹ എന്താണ് ഷോപ്പിന്റെ പേര് ആണല്ലേ
ആഹ! എവിടെ സ്ഥലം എവിട എവിടന്ന് നയിപ്പിച്ചേ?
കീർന്ന് ആ ആഹ അത് ഫാഷന്റെ ഒക്കെ അടുത്തുള്ള ആ ഷോപ്പന്നാ
അതെല്ലേ ആ ഓക്കേ ഓക്കെ അപ്പൊ ഞാനത് നോ- ഞാൻ കൊറെേ ദിവസം കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് തയ്പ്പിക്കാനായിട്ട്. കൊറെ റഫറൻസ് എടുത്തൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എനിക്ക്- ി പോട്ടെ എനി ഭയങ്കര ഇഷ്ടം ഇച്ചപ്പെ നല്ല രസംണ്ടായിരുന്നുത് കാണാനായിട്ട് ആ അതെത അപ്പൊ ഞാനത് എവിടെ തയ്പ്പിച്ചതെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു
ആഹ് ആഹ ആഹ അവിടെ കൊടുത്താ മതി എന്നാല് അതൊരു ആ.. ഇരുന്നൂറോ അങ്ങനെ അങ്ങനെ ആയത് ആ ആ തുണി നമ്മൾ വാങ്ങീട്ട് കൊടുക്കും
ഓ തുണി വങ്ങിട്ട്ടുത്തോണ്ട് ആഹാഹാ ഞാനൻ അവർക്ക് പത്തും നാലായിരം രൂപ എടുത്തൊക്കെ ആയിട്ട്ുണ്ടാുമായിരിക്കും
ഇല്ല ഇല്ല തുണിക്ക് കൊറച്ച് റൈറ്റ് ഉണ്ടേനു
ണ്ടായിരുന്ന അപ്പ ഏകദേശം അത്രയും വരുവല്ലോ
ആഹ ആഹ് പിന്നെ അവിടെ കൊടുത്തക്കാണെങ്കിൽ വേഗം കിട്ടും
കിട്ടൂല്ലേ ആഹാ അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നന്താ പറ എനിക്കാ പറഞ്ഞ നമ്പരും തരണം പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ ഇവിടുന്ന അളവെടുത്ത് അവിടെ വരെ വരാനായിട്ട് ഇപ്പ പറ്റില്ലല്ലോ അപ്പം അത കാരണം ഇവിടുന്നന്ന് അളവ് നമ്മള എടു- ത്ത അയച്ച കഴിഞ്ഞ അവരരു ഒരു രണ്ട മൂന്നാഴ്ചക്കുള്ളിൽ തയ്ച്ച് തരുവോന്നോൂട ഒന്ന് ചോദിക്കു?
ആഹ! ചോയിച്ച നോക്കാന ആഹ!
നിങ്ങളെല്ലാം അവിടെ ആണോ തയിപ്പിക്കുന്നേ?
ആഹ! ആഹ്! ഇവിടെ തന്നെ അവിടെത്തന്നെ കൊടുക്ക കാരണം നല്ല വൃത്തിയാകും ചെയ്യൂ അടിച്ചാല്. നമ്മുക്ക്ണ്ടാവല്ലോ നമ്മള ഇട്ട്ന ആണെങ്കിൽ നമ്മക്കൊരു എന്താണ് നമ്മക്കൊ നമ്മക്ക്ന്നെ ഒരു ഇത് തോന്നല്ലോ. നന്നായിട്ടുണ്ട് എന്നുള്ളത് ഉ അപ്പൊ അങ്ങനെ നല്ല- നമ്മൾ പറയുന്ന മോഡലിൽ തന്നെ ഒരു അടി-
തയ്ച്ച തരുും അല്ലെ അതെ അതെ അതെ നമ്മളുടെ ഇവിടെണെങ്കിലുംണ്ടല്ലോ ഒന്നാമത് തയ്ക്കുന്ന ആള് ആ തീരെ കുറവാണ് ഇപ്പോഴൊക്കെ ഒത്തിരി ആൾക്കാർ ഫഷൻ ചെറിയ ചെറിയ പെമ്പിളരുുംല്ലോ ആണോ തയ് തയ്ക്കുന്നേ? അവിടെ അതെല്ല ഇവിടക്കന്ന് ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആരല്ലേ പഴയ തായിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ആഹ അപ്പൊ നമ്മള്- എന്തേലും തയ്ക്കാൻ കൊടുത്താലോ ഒും കറക്റ്റ് നമ്മൾ പറയുന്ന രീതിക്കും വൃത്തിക്കും നമുക്ക് അടിച്ചു കിട്ടത്തില്ല ആ അപ്പൊ ഞാനീ കഴിഞ്ഞ മാസം ഒരു സ- ണ്ടായിുന്നേ അപ്പൊ ഞാൻ എ തുണി ഇൻസ്റ്റൽ ഒരു റീൽ കണ്ടിട്ട് ഞാൻ അവർക്ക് മെസ്സേജ്യച്ചു അപ്പൊ അവര് ആ ഇങ്ങനെ എല്ലാം പറഞ്ഞു റേറ്റ ഒക്കെ പറഞ്ഞു അപ്പ ഒരു ഫുള് വർക്ക് ഹാൻവർക്ക് വരുന്നു ഇതാ പറഞ്ഞത് അപ്പൊ അതിന് ഏകദേശം ഒരു ഏഴായിരം- സംതിങ്ങ ആണ് അവര് പറഞ്ഞത് അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പ അങ്ങനെ പറഞ്ഞു ഇളത് സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് വ- ഇപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയായിരുന്നു പക്കായിട്ട് അവര് ചെയ്തു.
ആ ശരി ആ അത്ര അത്രയും പൈസ കൊടു അത്രയും പൈസ കൊടുത്തൊക്കെ ചെയ്യുമ്പോ ഒരു നല്ല രീതിക്ക് ചെയ്ത് തരണല്ലോ.
ആഹ നല്ല രീതിക്ക് ചെയ്തു തന്നാണ് ആ സംഭവം നമ്മൾ പറഞ്ഞ രീതിക്ക് പറഞ്ഞ മോഡല എല്ലാം ചെയ്തു തന്നു പക്ഷെ- കളറ് നമ്മള് പറഞ്ഞ കളറേ അല്ലായിരുന്നു ആ ഇവള് പറഞ്ഞതില്ലേ മേല പീക്കോക്ക് കളറില്ലേ
ആ ആ
നല്ല ഡാർക്ക് ബ്ലൂ വന്നിട്ട് പകുതി സ്കേർട്ടിന്റെ പകുതി ഒരു ലൈറ്റ് ബ്ലൂവും പിന്നെ താഴേ ഒരു ഗ്രീൻ ഇത് വരുന്ന കണക്കാണ് ഇങ്ങൾ പറഞ്ഞത് പക്ഷെ ഇത് ഒരു മാച്ച് ഇല്ലാത്തൊരു കളവായി പോയി
ആഹ ആഹ ആഹ് അപ്പൊ എന്നിട്ടോരോടൊന്നും പറഞ്ഞില്ലേ
ചോദി ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞതാണ് ഇവര് തന്നെയാണ് അ ഇവര് തന്നെ തുണിക്ക് കളറക്കി ഇവര് തന്നെ അവിടെ തന്നെയാണ് തുണിക്ക് കളർ ചെയ്യുന്നതൊക്കെ അപ്പ നമ്മൾ പറയുന്ന കളറുണ്ടാക്കി അവർ തന്നെ ചെയ്യുന്നതാ അപ്പൊ അവരെന്തോ ഈ കളർ ചെയ്തൽ വന്ന് എന്തോ മിസ്റ്റേക്ക് കാണ് എന്നാണ് അവര് പറയുന്നത് കളർ ചെയ്തപ്പോഴൊക്കെ സെയിം കളറായിരുന്നു
ആഹ
പക്ഷെ ഇത് ചെയ്ത് വാഷ് ചെയ്ത് ട്രൈ ചെയ്ത് വന്നപ്പോ എന്തോ കളറിൽ എന്തോ ചേഞ്ച് വന്നതാണ്
ആഹ ആഹ അങ്ങനെ ആകുമ്പോ നമ്മൾ അത്രയും പൈസയും കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മള് വിചാരിച്ചോണ ആയി കിട്ടില്ലെങ്കിൽ നമ്മ ഒരു വി മാണല്ലോ
അതെ നമ്മള് സാധനം കയ്യിൽ കിട്ടി നമ്മള് പൈസയും കൊടുത്ത എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് നോക്ക് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ കണക്ക് കളറ് വേറെ- അതോണ്ട് ഓൺലൈനി- ചെയ്യണതിനോടുള്ള ആ ഒരു ഡ്രസ്സും അങ്ങോട്ട് പോയിക്കിട്ടി അപ്പൊ പിന്നെ ഞാനിങ്ങനെ കൊറെ റെഫറൻസ് നോക്കിയപ്പോഴ എനിക്ക് ഭയങ്കര ടെൻഷൻ കാര നമ്മള് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ആയിരിക്കുംന്നുള്ളതെ- അപ്പൊ എന്തായാലും ഞാൻ ഞാൻ അതിന്റെ റഫറൻസ് - സുംപിന്നെ അതിന്റെ ഇതും കാര്യങ്ങളും എല്ലാം നിനക്ക് അയച്ചു തരാം- അപ്പം നീ ഒന്ന് നോക്ക് അടുത്താനല്ലേ പറഞ്ഞത്-
ആഹ് ആഹ് അവിടെ അട്ത്തന്നെ-
നീതന്നെ പോയിട്ട് അവരെ കാണിക്കണം- കാണിച്ച് ആഹ് ഇന്നതാണ് ഞാനെല്ലാം കാര്യങ്ങളും- ഫുള്ള് ചെയ്തരാ
ആഹ് ആഹ്
അപ്പന്ന് വെച്ചാൽ നമുക്ക് ആര് അടുത്ത ആളുള്ളപ്പോഴാഉമ്പോ അവരത് വൃത്തിക്
ഉം ചെയ്തെരും പിന്നാണെങ്കിൽ അമ്മക്ക് പരിചയള്ള ആൾക്കാരാവുമ്പോ ഒന്നൂട് റ്റ്വന്ന് നേരത്തെ തെരും ചെയ്യൂ ഏല്ലും കൂടി ഒന്നൂടി ഒന്ന് ശ്രദ്ധി
ശ്രദ്ധക്ക് റേറ്റും കുറവായിരിക്കും നമ്മള് ഓൺലൈനിൽ ചെയ്യുമ്പഴേ അവര് ഒഴപ്പും കാരണം അമ്മക്ക് ഇവിടുന്ന് തിരക്കി അവിടം വരെ വരാൻ പറ്റത്തില്ലല് ഇ വരെ അതൊണ്ട് ഇവരെ ഒഴപ്പു അപ്പൊ അതാണ് ഞാൻ ചോയ്ച്ചതൊന്ന്
ആഹ് ആഹ് ഇവിടെ അമ്മള് എൽ എഹ് ആഹ് ആഹ് അത് അമ്മളെ ഇവെ എല്ലര്തും ഇവിടെ
ആഹ് പർഞ്ഞോ
ഇവിടെ അമ്മളല്ലരും അവിടെ തന്നെ കൊടുക്കല്
കൊടുക്കുന്ന അല്ലേ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല. അപ്പ പിന്നെ എന്റെ ബ്രദറിന്റെ കല്യാണം വരുന്നുണ്ടേ. അപ്പം ഇതിപ്പോ ചെയ്ത തന്നെ നല്ലതാണ്ന്നുണ്ടെങ്കില് ഞങ്ങൾടെ എല്ലാർടെയും ബ്ലൗസും പിന്നെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ എല്ലാം ബൾക്കായിട്ട് ഒരു പന്ത്രണ്ട് പ വർക്ക്ണ്ടാവും
ആഹ് ആഹ് അങ്ങനെയും ചെയ്തിട്ടുട്ടോ ഈ മക്കൾതും വല്ല്യോരു തൂ എല്ലാ കൂടി ഒരേ മോഡല ആ ക്കിട്ട് അങ്ങനെയും ചെയ്യു. ഉം ഉം അങ്ങനെ ആവുമ്പോ
മൊത്തം പിള്ളേര് നാലും പിന്നെ ബാക് ക് വല്യ ആൾക്കാര് അപ്പൊ എല്ലാർടെ ഒരേ മോഡൽല് ഇപ്പൊ സാരിയുണ്ടോക് അമ്മക്കൊക്കെ സാരി ഒരേ ടൈപ്പ് തന്നെ
ആഹ് ആഹ്
ടോപ്പുംസ്കേട്ടും പിന്നെ പിള്ളേർക്കും അത നൊക്കെ ടോപ്പും സ്കേട്ടും അങ്ങനെ എന്തെലു ആയിട്ട്
ആഹ് അത് നല്ല രസാ എല്ലരുടി അങ്ങനെ ഇട്ന്ന് കാണനേര ഒരു മോഡലമ്പഴേ
അതെ അതെ അതെ അപ്പോ ഇവര് ചെയ്ത് തര്ണ വർക്ക് എങ്ങനെ നോക്കാം നമുക്കാദ്യം എന്നിട്ട് നല്ലതാണന്നോണ്ടാങ്കിലേ
ഇത് പിന്നെ ഫസ്റ്റില് ആ ഫസ്റ്റിലൊന്ന് ചെയ്യ്ത് കണ്ട്ക്കാണെങ്കില് എല്ലാർക്കും ഇഷ്ടായിക്കാണെങ്കില് പിന്നെയും
അതെ അതെ നമ്മടെ തയ്പ്പിച്ച് നല്ലതാണെന്നോണ്ടെങ്കി നമ്മടെ കസിൻസെ ക്കെ ഒണ്ടല്ലോ അവരു ഒക്കെ ചെയ്യും
ഉം ഉം ഉം അതെ ഉം ഉം അത് കണ്ടി ഞമ്മളോട് ഏഹ്
ക്കോയോ സ്റ്റോണെക്കെ ആഹ് അതോ മെഷീൻ വർക്കാണോ ഫുള്ള്
അല്ലല്ല അവര് പിന്നെ കൈകൊണ്ട് തന്നെ ചെയ്തു തേരോ
തരുവല്ലേ
ഉം ഉം നമ്മള് പിന്നെ പിന്നെ അല്ലാണ്ട് നല്ല ഇങ്ങന്താ വർക്കുള്ള ഡ്രസ്സ് കൊണ്ടു പോയി കൊടുക്കയാണെങ്കിൽ എന്താ പറയാ നമ്മ കുറച്ചുകൂടൊക്കെ ഒരു വർക്ക് വേണെന്നുണ്ടെങ്കിലൊ അതേ മോഡലിലക്കെള്ള ചെയ്തു തരും
ചെയ്തുതരല്ലേഹ ഞാനവിടെ കഴിഞ്ഞസം ഒരു ഫംഗ്ഷനിൽ ഇരുന്നപ്പോഴാണ് ഈ സ്റ്റാറ്റസ് കണ്ടത് അപ്പൊ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു അപ്പൊ അന്നാല ഞാാനാ തിരക്ക ി എനിക്ക് വിളിച്ച് ചോദിക്കാനായിട്ടുള്ളരു ടൈം ഇില്ലായിരുന്നു ആ ഇപ്പൊ ഞാൻ ഫ്രീ ആയിരുന്നു അത ഞാനിപ്പോ എന്നാ വിളിച്ചച്ച് അത എങ്ങനെൊന്ന് ചോദിക്കാന്ന്ോഓർത്തത് പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല എല്ലൊന്നും കഴിഞ്ഞില്ല ചോറ് വെച്ചല്ല ചോറ്ന്നെ നെയ്ച്ചോൊക്കാര അച്ചിട്ട് കുറച്ചൂടി കഴഞ്ഞിട്ട് വെക്കാലോ എന്ന്ചരിച്ചു അങ്ങനെ പിന്നെ കറികള ഒക്കെ രാവിലെ വെച്ചക്കുന്നു ആപ്പ പിന്നെ ആ ആ എല്ലാരും പോവല്ലോ അപ്പൊ പിന്നെ
ചെടിയൊക്കെ ഉണ്ടോ എന്തൊക്കെ ടൈപ്പ് പൂവളുടെ ടൈപ്പ ആണോ അതോ മറ്റ ഇൻഡോർ പ്ലാന്റ് ആണോ
അല്ലല്ല ഇൻഡോർ അല്ല അല്ലാണ്ട്ന്നെ പോവുള്ള തന്നെ പിന്നെ മറ്റേ ഇതില്ലേ ബോഗൺവില്ല ബോഗൺവില്ല വാങ്ങി വെച്ചിക്കന്ന് കൊറേ കളറ് ഉ
ആണല്ലേോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്ടാ അ നല്ല ഭംഗിയല്ല ചില ആൾക്കാരുടെൊക്കെ വീട് എെങ്ങനെ പൂത്ത് നക്കണാണോ നല്ല ഭ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടന്ന് അതാണ് ഇപ്പൊ ഒരു ഒരു മരത്തെ തന്നെ പല കളർ തന്നെ വരുന്ന കളർടൈപ്പുണ്ടല്ല മറ്റേ ബഡ്ഡി ചെയ്ത് ഒരു മരത്തില് തന്നെ പല കളർ ബഡ്ഡി ചെയ്ത് ത് ഒരെണ്ണത്തി തന്നെ പല കളർ നല്ല ഭംഗിയണ്ടത് ഇൻഡോർ പ്ലാന്റ വല്ലോ ഉണ്ടോ
ഇല്ല ഇല്ല ഇൻഡോർ പ്ലാന്റ് ഒന്നില്ല നമ്മള് ചെറിയ വീടാ
ആ എന്നാലും അകത്ത് ഒരെഞ്ഞാൻ വെക്കണോടാ നല്ലതല്ലേ
അപ്പൊ പിന്നെ അങ്ങനത്തൊക്കെ വെക്കാൻ നമ്മള് വീടൊക്കെ ഉണ്ടാക്കീട്ടൊ ക്കെഅങ്ങനത്തെ നല്ല കൊണ്ടുപോയി വെക്കാരാച്ചിട്ട് ആ ആ
ചെറിയ വീടുകളില് കുഞ്ഞു വീടുകളില് വരെയുണ്ട് ഇപ്പോ.
ഓ ഉണ്ട് ഉണ്ട് നമ്മള് ഒരുതവണ വാങ്ങി വെച്ചീനു വാങ്ങി വെച്ചപ്പോ പിന്നെ അതെന്തോ ഒരു എന്താണ് എപ്പേ ഉണങ്ങി പോയോണായിപ്പോയി. ആ പിന്നെ നമ്മള് അങ്ങനെ വളൊന്നും ചെയ്തുകൊടുക്കുന്നില്ലേലോ. ഒന്നിട്ടയിക്കൂ ആ വീടിനകത്താകുമ്പോ അതൊന്നും ചെയ്തു കൊടു
പണ്ട് ഒന്നുവേ അതെ അതെ അതെ. ഇൻ്റോർപ്ലാന്റ് പിന്നെ അത്ര കെയറ് വേണ്ടടോ. ഒത്തിരി ഓവറായിട്ട് നമ്മള് നോക്കാനും പാടില്ല എന്നാ നോ ക്കേം വേണം.
ആ ആ അതന്നെ അതന്നിട്ട് ഉണങ്ങിപ്പോയര. പിന്നെ ഞാൻ വാങ്ങിയതുംല്ല.
ഇപ്പൊ ഇല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒള്ള കാരണം ഒത്തിരി ആൾക്കാര് ചെടികളൊക്കെ
ആ ഉണ്ട് ഉം ഉം ഇപ്പൊ ബോഗൺവില്ല നല്ല ഇ ഇതായി പോയല്ലോ എല്ലാ ത്തിലും ഏത് നഴ്സറി പോയി ആണെങ്കിലും ഇതാ കാണാ.
കഴി എനിയ്ക്കു തോന്നുന്നു കഴിഞ്ഞ വർഷാന്ന് തോന്നണു ബോഗൺവില്ലയ്ക്ക് ഭയങ്ക കേറീതായിരുന്നു. ആൾക്കാര് തപ്പി നടക്കുവായിരുന്നു പോയ
ആ അതെ. എന്നിട്ട് ഒരു വിധം കളർ ഒരു പത്ത് ആ ഒരു പത്ത് കളറൊക്കെ നമ്മള് വാ ങ്ങി വെച്ചു.
അതേല്ലേ മുറ്റത്ത്
ആഹ് ആഹ് ചെറി ചെറിയ ടൈപ്പ് വല്തല്ല ചെറുത് അയിന് രു മൂന്നാല് കൊല്ലം കയിയുമ്പോ വലുതാകേല്ലോ
അതെ അതെ അതെ അതെ ഇച്ചി ചെറിയ ടൈപ്പാ നല്ലത് അതാവുമ്പോ നമ്മടെ മുറ്റത്ത് ഭംഗിയാ. അത് കണക്കന്നെ വലുതാണെങ്കി നമ്മടെ മതിൽന്റെ പൊറത്തോട്ട് ഇങ്ങനെ കേടക്കുമ്പോ നല്ല ഭ ഗിയല്ലേ കാണാൻ. നമ്മള് ബൈക്കേലൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണാം.
ആഹ് അതന്നെ പൊറ്ത്തൊക്കെ പോണേരേം റോഡ് സൈഡിലിങ്ങനെ കാണാം
ഇഷ്ടംപോലെ ഇണ്ടാവും ബോഗേൺവില്ല. അതിന് ഇവിടെന്താ പറയാ കടലാസുപൂന്നാ പറയണെ. കടലാസ് ചെടി കടലാസ് ചെടി ഇപ്പഴാണ് ബോഗൺവില്ല ആയത്. പണ്ട് നമ്മളൊക്കെ പഠിച്ചോണ്ട് ഇരിക്കുമ്പോ കടലാസ് ചെടി കടലാസ് പൂവായിരുന്നു.
അതന്നെ. ആദ്യം ഒന്ന് അത് കാണുമ്പോ ഒരു വലിയൊരിത് ഇല്ലേൻ. ഇപ്പൊ ഏടെ നോ ക്കിയാലും അതെത്രോ കൊല്ലം മുമ്പേ കുഴിച്ചിട്ട് അതൊക്കെ ഇപ്പം വലിയതായി
ഉണ്ടായിട്ടുണ്ട് അടാ പക്ഷെ വേറൊരു സംഭവംടാ പണ്ട് നമ്മൾടെ ഒക്കെ സമയത്ത് പിങ്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിങ്കും വൈറ്റും മാത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇത്രയും കളറുകള് മഞ്ഞ ഞ്ഞാ ഓറഞ്ച് എന്തോരം കളറാ ഉണ്ട് ഉണ്ട്ണ്ട്
എന്ത് രസാ കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാ
ആ ഈവിടെ നിക്കുമ്പോ അതുണ്ടല്ലോ ഒത്തിരി ആൾക്കാര് ബോഗൺവില്ലേടെ അടിപ്പോയി ഫോട്ടോ.